ആ
കേൾക്കുന്നില്ലേ
കേൾക്കാൻ പറ്റുന്നുണ്ട്
ആ ഓക്കേ എന്തൊക്കെയുണ്ട് സുഖല്ലേ എന്തൊക്കെയുണ്ട് ചോയിക്ക
ഹലോ കേൾക്കാൻ പറ്റുന്നില്ലേ
ഹലോ ആ ഉണ്ട് ഉണ്ട് കേൾക്കണ്ട് ഞാൻ അങ്ങോട്ട് കേൾക്കണില്ല ചോയിച്ച
കേക്കാം കേൾക്കാൻ കേൾക്കാൻ കേൾക്കാൻ പറ്റുന്നുണ്ട്
ആഹ് ആഹ് ആഹ് എന്ത റേഞ്ച് പോവണ്ടോ
മഴയൊക്കെയ വെയില ആഹ്
ആഹ് അയിനെ എല്ലാർക്കും ഉണ്ട് തോന്നുന്നുണ്ട് എല്ലാരും ഇങ്ങനെ തന്നെ പറയണത് പകുതിയാവുമ്പോൾയിട്ട് ഓഫായി പോവാ
അതുകൊണ്ട് എല്ലായിടത്തും റേഞ്ച് പ്രോബ്ലം വൈഫൈ ആയിട്ട് പോലും കിട്ടുന്നില്ല
ആഹ് അതാണേ പിന്നെ ചായടിയൊക്കെ കഴിഞ്ഞോ ചായടിയൊക്കെ കഴിഞ്ഞോ ചോഴിച്ചാ ഏഹ്
ചായ കുടിയൊക്കെ കഴിഞ്ഞു
ഏഹ് എന്തേണ്ടാക്കിന
ഇവിടെ അപ്പവും ചമ്മന്തിയും അവിടെന്തായിരുന്നു
ഇവിടെ പുട്ടും കടലയും
ആഹ് ഓക്കെ മക്കളൊക്കെ പോയോ
ഇൻക്ക് സ്കൂള് പോണ കുട്ടിയൊന്നല്ല ഒരാളേ ഉള്ളൂ.
ആഹ് ഓക്കെ ആഹ്‌ ഓക്കെ ഓക്കെ പിന്നെ വേറെന്തൊക്കെയാ എന്താണ് ഉച്ചത്തേക്ക്
ഞാൻ ഇന്റെ വീട്ടിലാണ് അപ്പൊ പിന്നെ ഉച്ചത്തേക്ക് എത്താന്ന്ന്നള്ളച്ചാഅറിയില്ല
ഓക്കെ ഓക്കേ വീട്ടില് ഉമ്മ ഉണ്ടോ?
ആഹ് ഏഹ്
ഉമ്മ ഉണ്ടോ വീട്ടില്
ആഹ് ആഹ് ഉമ്മണ്ട്
ആഹ് ആഹ്
അപ്പമ്മേണ്ടാക്ക നമ്മളോടെ വീട്ടില് നിക്കാൻ പോകുമ്പ നമ്മള് നോക്കൂലല്ലോ ഏഹ് എന്നെന്ന്
എന്നാ ഒന്ന് ച്ചേ കൊറെ ആയൊ വന്നിട്ട് വീട്ട്ക്ക്
ചിക്കൻ എന്തുകൊണ്ടന്ന് നച്ചുണ്ട് ഇപ്പം ഒരു മാസത്തോളായി
ഏഹ് അത്രൊക്കെ നിക്കൊ?
അത്രൊക്കെ നിക്കൊ വീട്ടില്
ണ്ട് ഭർത്താവിന്റെ വീട് ആലപ്പുഴയിലാണ് എന്റെ വീട് കൊല്ലത്തും അപ്പൊ വരുമ്പോ അങ്ങനെ ഇത്രോ ഒരു മാസവോക്കെ നിന്നിട്ട് പോവും
അല്ലാതെ ഇടക്കിടക്ക് വന്നു പോലും നടത്തും നടക്കുല ലാല
ഇടക്കിടക്ക് അഞ്ച് മണിക്കൂറുണ്ടല്ലോ യാത്ര അതുകൊണ്ട് അടുത് ആഹ് നിന്നിട്ട് പോരാ ആഹ് ഇത് അത് നടക്കൂലല്ലോ ഇത് വരാൻ തന്നെ ഒരു ദിവസത്തെ യാത്രയണ്ട്
അതെയോ അവിടെ ആലപ്പുഴ ഭാഗത്തൊക്കെ നല്ല വെള്ളം കേറുവോ
ആഹ് ഞങ്ങടെ താമസിക്കുന്ന ഏരിയിലൊന്നും വെള്ളമില്ല കുട്ടനാട് ഭാഗത്തോട്ടൊക്കെയാണ് വെള്ളം കൂടുതല് കേറുന്നത് ഉം
പിന്നെ മഴ ഇന്ന് മഴുണ്ടാ
ഇന്ന് മഴല്ല ഇന്നലെ മിനി ഞ്ഞന്ന് കല്ല മയേന
ഓഹ് ഇവിടെയും മിനിഞ്ഞാന്നൊക്കെ നല്ല മഴയായിരുന്നു കാറ്റ്. രണ്ടും കാണൂല
ആഹ് അപ്പൊ കരണ്ടങ്ങനെ വന്നും പോയോണ്ട്ക്ക ഇന്നലൊക്കെ രാത്രി
ആഹ്
അവ്ടെ ആഹ് ഓന് കഴിച്ചു ഇതിപ്പം ഞാനൊന്ന് കോള് ചെയ്യാൻ വേണ്ടി ഓനെ കാർട്ട്റൂട്ട് എടുത്തുക്ക ഓരോ തോന്നലായിട്ട് ന്നോളോളിൻ ഇതൊക്കെ ചെലപ്പൊ നല്ല ചേല്ക്കെ കലങ്ങീക്കു ചെലപ്പാണെങ്കിലോ വെറുതെ നേളോച്ചും
അത് കുഞ്ഞുങ്ങളാവുമ്പോ വാശി കാണുവല്ലോ ഓരോ ടൈമില് അവർക്ക് ഓരോ രീതിയായിരിക്കുവല്ലോ ഉം എന്റെ ആള് സ്കൂളില് പോയി എന്റെ ആള് സ്‌ സ്കൂളില് പോയി
ഏ അപ്പ വിട്ട ആകുമ്പോ അവിടെയും ഇവിടെയൊക്കെ സ്കൂൾ ആകുമ്പോ എങ്ങനെയൊക്കെതിയേടല്ലേ
അത് ഞാൻ ഇപ്പൊ ഇവിടെ വിട്ടോണ്ടിരിക്കയാ ഇവിടാ വിട് ന്നത് ഉം ആക്ക് ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഇണ്ട് ഹോസ്പിറ്റലില് കാണിക്കുന്നുണ്ട്
എന്ത്
ആഹ് കുഞ്ഞിനേ ഹോസ്പിറ്റല് കാണിച്ചുകൊണ്ടിരിക്കയാണ്
ഏഹ്
ആഹ് തിരുവന്തോര ത്താ കാണിക്കുന്നത് അപ്പം അതുകൊണ്ടും കൂടെ ആയിട്ടാണ് ഞാൻ ഇത്രോം ദിവസം ഇവിട നിക്കുന്നത്
ആഹ് അതേയോ
ഉം
എന്താ ഓന്
ഓന് മ് ഇത് കെ ക്രോമസോമിന് ഇഷ്യൂ ഒണ്ട് ക്രോമസോം സെല്ലിന് സെല്ലുകൾക്ക് പ്രശ്നൊണ്ട്
ഏഹ് അതേ
ഉം പിന്ന വേറെന്തക്കെയാ
വേറെന്താ ഏഹ് ഇവിടന്നെ നാട്ടിലാ പച്ചക്കറീന്റ കച്ചോടാ ഉം ഉം അപ്പൊ നമ്മക്ക് കൊറേ ലീവ് ഒന്നും കിട്ടൂല കുറച്ചു ദിവസം നിക്കാൻ പറ്റുള്ളൂ
കൊറച്ചു ഓസം നിക്കാ പോവാ അതെ അതെ
എടുത്തു നോമ്പൊഴും അതേപോലെ നാട്ടിലുള്ളവലത്തൊക്കെ അതാണല്ലോ
ഓ അത് തന്നെ ഇത്‌ പൊറത്തേക്കൊക്ക ആണെന്നുണ്ടെങ്കി നമ്മക്ക് നിക്കാം എന്തെങ്കിലും എസ്ക്യൂസ് പറഞ്ഞ് നിക്കാം ആഹ് ആഹ്
ചോറും കറി ഒക്ക ആയോ
ചോറായിട്ടില്ല കറിയാക്കാൻ സാധനം വാങ്ങി വെച്ചേക്കുന്നതേ ഉള്ളൂ മരച്ചീനിയില്ലേ മരച്ചീനി അവടെ മരച്ചീനിയെ കപ്പ ആഹ് കപ്പയും ആ കോഴിയും മേടിച്ച് വെച്ചിട്ടുണ്ട്
ഏഹ് അതോണ്ട് കറി ഉണ്ടാക്കേ
അതുകൊണ്ട് കറിയുണ്ടാക്കും പൂളയാണല്ലേ ആഹ് എ ആലപ് പ്പുഴേല് കപ്പയെന്നാ പറയുന്നെ
ഏഹ് ചിലരിവിടെ കപ്പാന്ന് പറയും മര് ച്ചീനിയിപ്പൊ വളരെ കുറവാണ്
ട്ടില് ചീനി ഒ ചീനീന്നാ പറയണത് ചീനി ചീനി
അഹ് ശരി
ഓരോര് ഓരോ സ്ഥലത്ത് ഓരോ രീയിലല്ലേ പറയുന്നെ പൂള കേട്ടിട്ടുണ്ട് പൂള എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്
ആഹ് പിന്ന എന്താണ് രാത്രിയൊക്കെക്കൊപ്പം ണ്ടാക്കലാ.
രാ ഉം
ഉച്ചക്കു രാത്രികക്കൊക്കെ കൊപ്പണ്ടാക്കലാ.
എന്താണ്?
ഉച്ച ഉച്ചകക്ക് രാത്രികക്ക് പ്പളാണോ ചോറ്ണ്ടാക്കല്? അത് അതോ രാത്രി വേറെണ്ടാക്കോ?
ഇല്ല ഇല്ല ഇല്ല ഒറ്റ ഒരു ഒരു ഒരു പ്രാവശ്യം തന്നെ ക്കോണ്ടാള്ളൂ.
ഇപ്പല്ലാരും അതാണല്ലോല്ലേ അങ്ങട്ട്ണ്ടാക്കി വെക്കൂ നമ്മളൊക്കെ അങ്ങനന്നെ.
അ ആഹ് ഇവിടെ ആലപ്പുഴല് അങ്ങ ന്നല്ല രാത്രി ഉണ്ടാക്കും ആഹ് ആഹ് രാത്രി ഇണ്ടാക്കും രാത്രി ഇണ്ടാക്കീട്ട് ഉച്ചത്തേക്കും കൂടെ എടുത്തിട്ട് രാത്രി പിന്നേം ഇണ്ടാക്കും അങ്ങനെയൊ ചൂടോട് ചൂടോട് അവർക്ക് കഴിക്കണം അവ്ടങ്ങനാ. എന്റെ വീട്ടിൽ അങ്ങനെയൊന്നുവില്ല. രാവിലെ ണ്ടാക്കി കഴഞ്ഞാ അതന്നെ ല്ല ആഹ്
ഉം ഉം പ്രായൊള്ളൊര്ക്കേ ചൂട്ള്ളത് വാണ്ടിരും.
ആഹ് ഓഹ് അത്താഴത്തിന് ചോറാണോ അതോ ചപ്പാത്തി അപ്പം അങ്ങനേക്കെയാണോ?
ഇല്ലാ ഒ- ഒറ്റടിക്ക് ഉച്ചക്ക് ചോർണ്ടാക്കും അതന്നെ രാത്രില്ല ഉച്ചക്കൊക്കെ
ഇവിടെ അങ്ങനന്നെ ചിലാൾക്കാരൊണ്ട് കാപ്പിയന്നെ കഴിക്കൊള്ളൂ അങ്ങനെണ്ടല്ലോ
ആഹ് അതക്കെണ്ട്. അങ്ങനൊള്ളവര്ണ്ട് അതൊക്കെ ഒര് ഗതിയേടാണ് ചെലസമയത്ത്.
ആന്ന്
ചെലസമയത്ത്തുണ്ടാക്കാൻണ്ടാവില്ലേക്ക് കറിയൊന്നേ.
ആഹ്
പിന്നെ
പിന്നെ
ഏട്ടെങ്കെ പോവേണ്ടോ?
ആഹ് ഒണ്ട് ണ്ട്. അവിടെ ങ്ങനെ കറിണ്ടാക്കണാ ആം കാ ത് പൂളയെക്കെ എങ്ങന ണ്ടാക്കണാ?
ഞാൻന്ത്‌ വരെ പൂളക്കറി ണ്ടാക്കിയില്ല ഏതൊരു കല്യാണത്തിന് പോയന്ന് പൂളക്കറി കൂട്ട-
കൂട്ടീക്ക്ണ് ഇത് കറി അല്ലാ ഇത് നമ്മള് അരിഞ്ഞിട്ട് വേവിക്കും മഞ്ഞപ്പൊടിയും ഉ- പ്പും ഒക്കെ ഇട്ട് ചെലാ ആൾക്കാര് തേങ്ങയിടും. തേങ്ങക്കെ ഇട്ട് ആഹ് തേങ്ങക്കരച്ച് വേവിച്ച് കുഴച്ചെടുക്കും അങ്ങന കോഴ- പോലെ എടുത്തിട്ട് നമ്മള് കറി ചിക്കൻ കറിയോ കോഴിക്കറിയോ അല്ലെങ്കി എറച്ചി- കറിയോ അങ്ങനെ എന്തെങ്കിലും മീൻ കറിയോ ഏത് കറി വേണെങ്കിലും അയ്ന്റോട്ടത്തി കഴിക്കാം. അങ്ങനാണ് ഇവിടെ ഞങ്ങടെ അവിടെ എടുക്കാറള്ളത്.
ഏഹ് അങ്ങനെ ഞങളിവ്ടെ അങ്ങൻത്തെ ണ്ടാക്കും കറിയായിട്ട് വേറെണ്ടാക്- അതേപോലെ എർച്ചി പൂളണ്ടാക്കും ചിക്കനും പൂളണ്ടാക്കിൽ അത് വെച്ചാല് ആഹ് ഒരു മിനിറ്റ് ട്ടോ. അത് പ്പാന്റെ ആണ് കൊടുക്കാള്ളാ. അത് ചോയിക്കേണ്ടി വരും നമ്പറ് വേണോ? ആ ശരി ആയിക്കോട്ടെ. ആഹ് അലോ ഞങ്ങൾവ്ടെ എർചീം പൂളേം. അങ്ങനെ ണ്ടാക്കലാ പൂള വേവിച്ചിട്ട് അതേപോലെ കുറുന്നനെ എറച്ചിക്കറിയൊ കോഴിക്കറിയൊണ്ടാക്കിട്ട് അയ്ലിങ്ങട്ട് ചക്ക കൂട്ടാൻ പോലെ കൊഴച്ചെടുക്കും. അങ്ങനെ കൂട്ടാന്ണ്ടാക്കി തിന്നും അത് മാത്രം സപ്പറേറ്റ് കറിയായിട്ട് ണ്ടാക്കുമ്പോ.
പ്പ ബിരിയാണീന്ന് പറയും കപ്പ ബിരിയാണീന്ന് പറയും ഇവിടെ.
ആഹ് അതന്നെ അത്.
അതന്നെ ആഹ് കപ്പ ബിരിയാണിണ്ടാക്കാറ്ണ്ട് വല്ലപ്പോഴും ഒക്കെ
ആഹ് ഹോട്ടലിലൊക്കെ പോയ കപ്പ ബിരിയാണി പറഞ്ഞാലേ മനസ്സിലാവൊള്ളൂ വീടുകളിലൊക്കെ ഇണ്ടാക്ക ഇറ ച്ചിയും പൂളിയും അങ്ങനെ പറയും
അങ്ങനെ പറയാ ആഹ്
ഹും ഇപ്പോഉണ്ടാക്കണൊക്കൊന്നാ പക്ഷെ പേരിനെ മാറ്റൊള്ളൂ
പേരിൻ അതിന തന്നെ പക്ഷെ ഓരോ സ്ഥലത്ത് വരുമ്പോൾ ഓരോ പേരായി
ആഹ് ഓരോ പേരന്നെ അതന്നെ
അവിടെ തേങ്ങ അരച്ച കറികളാണോ കൂടുതലും മുളവിട്ട ഇട്ട കറികളാണോ കൂടുതൽ മീൻ കറിയൊക്കെ
മൊളകിട്ട കറികളാണ് കൂടുതൽ ഇഷ്ടം തേങ്ങ അരച്ചത് കമ്മിയാണ് കൂട്തൽ ചെലതിനൊക്കെ തേങ്ങ അരച്ചതാണ് രസം
ആഹ്
ചെല കറിക്ക് പിന്നെത്ത ന്നആയിക്കോട്ടെ വെക്കല്ലേ ശരിട്ടോ
ആഹ് ഓക്കെ ഉ